ബസ്
ഹലോ എന്തൊക്കെ വർത്താനം
സുഖന്നെട പിന്നെന്തൊക്കെയാ ഞാ ഇപ്പോ ഇവിടെ വീട്ടിലാള്ളത്
ആഹ് ഞാനും വിട്ടിലാണ് ഞാനിപ്പ ഇങ്ങനെ കിടക്കാൻ വേണ്ടി ഇങ്ങനെ നിക്ക അപ്പഴാണ് വീണ്ടും വാട്സപ്പില് വീണ്ടും ഒരു മെസ്സേജ് കാണത അപ്പൊ അത് നോക്കിയതായിരുന്നു അങ്ങനെയ എങ്ങനെ ആലോചിക്കായിരുന്നു കാരണം ഒരു ഇന്നത്തെ കാൽത്ത് പറഞ്ഞാല് സോഷ്യൽ മീഡിയാന്നുള്ളത് അല്ലെ സാമൂ സാമൂഹിക മാധ്യമം എന്നുള്ളത് വളരെ ഒരു വലിയ സ്വാധീനം നമ്മളെ ഹ ജനറേഷനിലും അതുപോലെ തന്നെ ജനറേഷനും നല്ല ഈ ഒരു ഈയ ഒരു യുഗത്തി തന്നെ വളരെ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലല്ലേ കാരണം ഇന്നത്തെ ലോക എന്താണ് സോഷ്യൽ മീഡിയ മനുഷ്യജീവിതത്തിന്റെ ഒരു അഭിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട് കാരണം മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കാനും അതുപോലെ തന്നെ ആശയങ്ങൾക്കായി പങ്കുവെക്കാനും അതുപോലെ ധാരാളം അറിവുകളൊക്കെ കൈമാറാൻ എന്ത് ചെയ്യുന്നണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് കാരണം ലോക ത്തിന്റെ ഏത് കോണിലുള്ള ആളുകളുമായി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ആശയവിനിമയം നടത്താൻ എന്തന്നണ്ടേ ഈ സോഷ്യൽ മീഡിയ മുഖേന സാധിക്ക്ന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ഒരു കാലത്തെ അതായത് ധാരാളം വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ഒരു കത്തുകളും അതുപോലെ തന്നെ ടെലിഫോണു ആമായിരുന്ന ഏക ആശയവിനിമയത്തിന്റെ പ്രധാന മാർഗ്ഗം എന്നുള്ളത് എന്നാൽ ഇന്ന് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ധാരാളം മൊബൈൽ ഫോണുകൾ അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിച്ച്കൊണ്ട് ഒരു നിമിഷ നേരം കൊണ്ട് സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോകളൊക്കെ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ മാറ്റത്തിന് പിന്നില് ഏ നമ്മടെ സ സാമൂഹിക മാധ്യമങ്ങൾക്കണ്ട് വളരെ വലിയ പങ്ക്ണ്ട് കാരണം ഇന്നിപ്പോ ലോകത്തിന്റെ ഏതൊരു മൂലൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ അമേരിക്ക കയ്ടെ അമേരിക്കയിലെ ഏ നടന്ന ഒരു കാര്യം ഇന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് നമ്മുടെ കൈകളിൽ നമ്മുടെ കൈകളിലേക്ക് കൈകളുള്ള ഫോൺ മുഖേന നമ്മളെ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ മുഖേന എന്ത് ചെയ്യുന്നത് നമ്മളൊക്കെ അറിയുന്നത് ഇതൊക്കെ ഇതെന്താണ് സാമൂഹ്യ മാധ്യമത്തിന്റെ ഒരു വലിയൊരു സ്വാധീനം അതുപോൽ തന്നെ അത് അവരുടെ ഈ സാമൂഹ മാധ്യമം എത്രത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്ത ത്ന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് കാരണം സോഷ്യൽ മീഡിയ എന്നുള്ളം ഏ വെറും വിനോദ വിനോദത്തിനുള്ളൊരു പേര് മാത്രമല്ല അതെന്താണ് അറിവിന്റെ ഒരു വലിയ ശേഖരം കൂടിയാണ് കാരണം വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രി ഏ സാമഗ്രികൾ കണ്ടെത്താൻ അതുപോലെ തന്നെ വിവിധ പുതിയ കാര്യങ്ങൾ പഠിക്കൻ അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളെ വിദഗ്ധരുടെ ക്ലാസ്സുകൾ കേൾക്കാന് ഒക്കെ സോഷ്യൽ മീഡിയ എന്ത ചെയ്യുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ സഹായിക്കുന്നുണ്ട് കാരണം പലരും തങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇത്തരം സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ഉദാഹരണത്തിന് നമുക്കറിയാം ഏഹ് ഇപ്പോ ഇൻസ്റ്റഗ്രാമില് നോക്കാണെങ്കില് റീൽസ് മുഖേന എന്ത്യ്യുന്നുണ്ട് പലരും പാട്ടുകൾ അതുപോലെ തന്നെ നൃത്തങ്ങള് അതുപോലെ തന്നെ പലരും ചിത്രം വരച്ചുകൊണ്ട് അതുപോലെ തന്നെ പലരും പല പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് അതുപോലെ തന്നെ പലരും ഹ് മറ്റു ചില ട്ട യൂട്യൂബ് വഴി യൂട്യൂബ് എന്നൊരു സാമൂഹം ഏഹ് മാധ്യമം വഴി എന്ത് ചെയ്യുന്നു തങ്ങളുടെ ഏഹ് ദിനേനയുള്ള കാര്യങ്ങള് അതുപോലെ തന്ന ഏഹ് ഇഞ് വനിതകൾക്കാണെങ്കില് സ്ത്രീകളുടെ ന്താണെങ്കിൽ അവര് പാചകത്തില് പാചകം ചെയ്തുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഓരോ ദിവസവും ഓരോ വിഭവങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ ഏഹ് വിഭവങ്ങളൊക്കെ എന്തെയ്യുന്നു യൂടൂബ് സോഷ്യൽ മീഡിയയിലൂടെ അവരെ ഏഹ് പുറത്തുള്ള ഏഹ് ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും എത്തിക്കും ഇതൊക്കെ എന്ത്യ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം ധാരാളം തൊഴി ഇതൊക്കെ തൊഴിലവസരം നമ്മ കൂടി എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ മറ്റൊരു പ്രധാ പ്രധാന ഗുണം ന്നുള്ളത് വാർത്തകൾ എന്ത്യ്യുന്നുണ്ട് വേഗത്തെൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം എന്നാല് ഏഹ് നല്ല ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മള് സോഷ്യൽ മീഡിയ ഇപ്പൊ നോക്കാണെങ്കി ഇപ്പൊ പ്ര പലരും പ്രധാനമായിട്ടും ഏഹ് നോക്കുണെങ്കിൽ പലരും ഏഹ് ഇത്തരം സോഷ്യൽ മീഡിയയിലൊക്കെ ഏഹ് കൂടുതലായി സമയം ചെലവഴിക്കുന്നവര് അതായത് അതിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള അത് ഉൾ ഉൾകൊ അതിനൊക്കെ ഉൾക്കൊള്ളുന്നവരാണെങ്കില് അവര് അതില് റീൽസ് ഇട്ട് കൊണ്ടും അതുപോലെ തന്നെ അവരുടെ തേ വ്ലോഗും ഇട്ട് കൊണ്ട്എന്ത്യ്യുന്നുണ്ട് ഏഹ് അവര് ഇതിന്റെയൊക്കെ ഭാഗമാകുന്നുണ്ട് അവർക്കൊക്കെ ഇപോ അത് അവർക്കൊക്കെ എന്തയ്യുന്നുണ്ട് ഇതിനെ അതിനനുസരി ച്ചുള്ളരു ഏഹ് പണവും ഏഹ് ഇത്തരം ഈ ക സൊ സമൂഹ്യ മാധ്യമ കമ്പനികൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ ഏഹ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഏഹ് ഏകദേശം ലക്ഷക്കണക്കിന് ഏഹ് കോടിക്കണക്കിന് ജനങ്ങൾ എന്ത്യ്യുന്നുണ്ട് പലരെയും ഏഹ് സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടരുകയും അവർക്കുള്ള സപ്പോർട്ട് അവർക്കുള്ള പിന്തുണ അറിയിച്ച് കൊണ്ടൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർഥ്യം. പലരും ഇതിനെരു വരുമാന മാർഗമായി കാണുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ് അതല്ലേ?
അതെ അതെ. ഒരുപാട് പേര് ഇതിനൊരു വരുമാനമാണ് വരുമാന രൂപത്തിൽ കാണുന്നുണ്ട് കാരണം നമുക്കറിയാം യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോ ഏഹ് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഏഹ് ഏഹ് വരുമാനങ്ങളാണ് ഇതിൽ നിന്ന് നമക്ക് അങ്ങനെയുള്ള ഏഹ് ഇതിൽ നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് നേടാൻ സാധിക്കുന്നത് കാരണം യൂട്യൂബ് ഉള്ള മാധ്യമങ്ങള് പ്രധാനമായും പരസ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ നിന്നത് പരസ്യങ്ങള് സ്വീകരിക്കുകയും ഈ പരസ്യങ്ങള് ആ യൂട്യൂബ് ഉപയോഗിക്കുന്ന ഉപയോക്താക്കളിലേക്ക് എത്തിക്കുകയും അതിൽ നി അതിൽ നിന്ന് കിട്ടുന്നൊരു ശതമാനം ഇതില് വീഡിയോ ഇതില് വീഡിയോകളും മറ്റുമായി ഏഹ് അയക്കുന്ന അതില് ഏഹ് കാര്യങ്ങളയക്കുന്ന വ്യക്തികൾക്ക് അവര് നൽകുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനീ രൂപത്തില് ഏ ഒരു വരുമാന മാർഗ്ഗം എന്നോണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ നോക്കയാണെങ്കിൽ ഒരുപാട് പേരിങ്ങനെ ഏഹ് വരുമാന മാർഗ്ഗം എന്നോണം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസർമാര് അങ്ങനെ കുറെേ പേരെ നമുക്കറിയാം ഇനി ചർച്ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളണുള്ളത് അതുപോലെ നമുക്ക് എന്തൊക്കെ ഏ നമ്മളെ എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുക എന്നൊക്കെ നമ്മള് നോക്കേണ്ടതുണ്ട് ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തില് സോഷ്യൽ മീഡിയ മനുഷ്യജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ആളുകളെ തമ്മില് ബന്ധിപ്പിക്കാനും അതേപോലെ വിവരങ്ങള് പരസ്പരം കൈമാറ്റം ചെയ്യാനൊക്കെ സോഷ്യൽ മീഡിയ നമ്മള് വള വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നാലും ഇതിന് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങള് നമ്മൾ നോക്കയാണെങ്കില് ഈ സോഷ്യൽ മീഡിയ ഇത് നമുക്ക് നിമിഷ നേരം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അമേരിക്കയിലുള്ള ഒരാളോട് ആശയവിനിമയം നടത്താന് ഈ സോഷ്യൽ മീഡിയകള് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഒര്സ് ഒര് ഒരു നിമിഷ നേരം മതി നമുക്ക് ഇവിടുന്നൊരു ആശയം മറ്റൊര് ആ ഏഹ് പ്രദേശത്തേക്ക് അയക്കാന് അല്ലെങ്കിൽ അവർക്ക് കൈമാറാന് നിമിഷ നേരം കൊണ്ട് വളരെ എളുപ്പത്തില് പ്രയാസമില്ലാതെ നമുക്ക് എത്തിക്കാൻ കഴിയാണ് നമ്മളെ മുൻകാലങ്ങളൊക്കെ നോക്കാണെങ്കില് ഏഹ് മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ എടുത്തെത്തുന്നോരാശയം ഇവിടുന്ന് അമേരിക്കയിലേക്ക് ഏഹ് വർഷ മാസങ്ങളെടുത്ത് എത്തുന്നരാശയം നമുക്ക് നിമിഷ നേരം കൊണ്ട് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റു ഗുണങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സോഷ്യൽ മീഡിയ നൽകിയ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പറഞ്ഞ തീരൂല കാരണം ഏത് ഏഹ് വിദ്യാർത്ഥിയാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലുള്ള വിദ്യാർത്ഥിയാണെങ്കിലും അവർക്ക് ഈ സോഷ്യൽ മീഡിയള്ളത് കൊണ്ട് അവർക്ക് സുഖമായിക്കൊണ്ട് അവർക്കെന്ത് പഠിക്കണോ അത് പഠിക്കാം അവർക്ക് എന്ത് ചെയ്യണോ അത് ചെയ്യാം അതില് ഏഹ് പൈസയൊന്നും അതിന് വിഷയമായി വരുന്നില്ല ഒരുപാട് സ്ഥാപനങ്ങള് ഇന്ന് പഠന സാമഗ്രികള് ഏഹ് സൗജന്യമായിക്കൊണ്ട് ഓൺലൈന്ല് സോ ഈ യൂട്യൂബ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥാപനങ്ങള് വ്യക്തികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് ഒരുലക്ഷം സൗജന്യമായിക്കൊണ്ട് നൽകുന്ന്ണ്ട് അതുകൊണ്ട് തന്നെ സ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അതൊക്കെ പഠിച്ച് അവർക്ക് നല്ലൊരു നിലയിലെത്തി നല്ലൊരു ജോലിയൊക്കെ കിട്ടി അവരുടെ അവരുടെ ജീവിതമൊക്കെ ഏഹ് സുരക്ഷിതമാക്കാനൊക്കെ അവർക്ക് സാധിക്കും അതുപോലെ തന്നെ മറ്റ് നമ്മള് നോക്കേണ്ട ഭാഗങ്ങളാണ് ഇതിന്റെ ദോഷങ്ങള് സോഷ്യൽ മീഡിയ അമിതമായ ഉപയോഗം സമയനഷ്ടത്തിന് പ്രധാനമായും കാരണമാണ് എന്തൊക്കെയാണ് ഈ ദോഷങ്ങളെ കുറിച്ച് പിന്നെ പറയാനുള്ളത്
അതെ തീർച്ചയായും സോഷ്യൽ മീഡിയയില് മറ്റൊരു ഏഹ് നമ്മൾ ദോഷങ്ങളെ കുറിച്ച് പറയാണെങ്കിൽ അതിന്റെ മ മറ്റൊരു വല്യ പ്രശ്നാണ് എന്ത് വ്യാജ വാർത്തകൾ എന്നുള്ളത് സത്യത്തെ സത്യാവസ്ഥ പരിശോധിക്കാതെ വാർത്തകൾ അതുപോലെ തന്നെ ചിത്രങ്ങൾ വീഡിയോകളൊക്കെ പങ്കു സമൂഹത്തിൽ വളരെ വലിയൊരു ആശയക്കുയപ്പവും ഭയവും സൃഷ്ടിക്കും എന്നുള്ളതാണ് ചിലപ്പള് ഇത്തരം വ്യാജ വർത്തകൾ വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് അതിനാൽ തന്നെ. ആഹ് സോഷ്യൽ മീ ഏഹ് സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്ന എല്ലാ വിവരവും ഇത് തന്നെ സത്യമാണെന്ന് കരുതരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വിവരങ്ങളുടെ ഉറവിടം പരിശോധിക്കണം അതുപോലെ തന്നെ ഉത്തരവാദിത്തോടെ അവ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. കൂടാതെ സോഷ്യൽ മീഡിയേടെ അമിത ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവ്ണ്ട് കാരണം കണ്ണിന്റെ ആരോഗ്യ ഗ്യത്തെ ബാധിക്കുക അതുപോലെ തന്നെ ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ ഏകാന്തത തുടങ്ങിയ പ്രശ്നങ്ങള് ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത് ആത്മവിശ്വാസം കുറവിനും അതുപോലെ തന്നെ വിശാദത്തിനും കാരണമാകും. അതിനാണ്ട് സോഷ്യൽ മീഡിയ എന്ത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം ജീവിതം തന്നെ സോഷ്യൽ മീഡിയ ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ള് ഉപയോഗത്തില് ജാഗ്രത പുലർത്തണം ഏഹ് പഠനത്തിനും അറിവ് വർദ്ധിപ്പിക്കാനുമായി സോഷ്യൽ ഏഹ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാം. എന്നാല് എന്ത് ചെയ്യണം സമയം പായക്കുന്നുള്ളടക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് എനിക്കുള്ളത്. എന്റെ ഒരു അഭിപ്രായം കാരണം മാതാപിതാക്കളും അധ്യാപകരും കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയുടെ ഉപയോ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല വായന ഏഹ് നല്ലൊരു ഉപയോഗശീലം വളർത്തിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു കത്തി പോലെയാണ് അത് നല്ല ഏഹ് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ മനുഷ്യജീവിതത്തെ കൂടുതൽ എന്തെയും അത് മനോഹരമാക്കും എന്നാൽ തെറ്റായ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കി അങ്ങനെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും അത് വ്യക്തിയെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കും അതിനാൽ എന്ത് ചെയ്യണം ഞമ്മളൊക്കെ എന്തെയ്യാ ഏസ് സമൂഹ മാധ്യമങ്ങളുടെ എ അ യജമാന്മാർമാ യജമാന്മാരാ ണം അല്ലാതെ ഒരിക്കലും അതിന്റെ ആഹ് എന്ത് ചെയ്യരുത് നമ്മൾ അതിന്റെ അടിമകളാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ വിഷയത്തില് പറയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് നമ്മക്ക് മറ്റൊരു കോളിലൂടെ പറയാം അല്ലെ?
അതെ അതെ നമ്മക്ക് ഇപ്പോ ഏയ് നിങ്ങള് പറഞ്ഞല്ലോ ഒരു കത്തി മാതിരിയാണെന്ന് പറഞ്ഞല്ലോ? ഇരുതര ഇരുതല മുർച്ചയുള്ള ഒരു കത്തിമാരിയാണ് നിങ്ങള് പറഞ്ഞല്ലോ? അത് വളരെയധികം ശരിയാണ് കാരണം സോഷ്യൽ മീഡിയാ നമ്മക്ക് നമ്മടെ ഉപയോഗത്തിനും നമ്മടെ ഏഹ് നമുക്ക് അത് ഏഹ് നമുക്കെടെ ഒരു മാരക ആയുധമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. ഇത് വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമുക്കത് മറ്റൊരു കോളിൽ സംസാരിക്കാം അല്ലേ?
ആഹ് അതെ ഓക്കെ എന്നാ ശരി.